അഹ്
ഹലോ ആ എന്താ വിശേഷം പണിയൊക്കെ കഴിഞ്ഞു
പണിയൊക്കെ കഴിഞ്ഞു കുളിച്ചു
ഒയ്ഞ്ഞിരിക്കാപ്പൊ നല്ല മഴന്നെ ഇവടീ
ശരില്ലേ
ഉം ചോറ കയിച്ചോ?
ചോറ് കഴിച്ചു കുളിച്ചിട്ട് വന്ന് ചോറു ഒക്കെ കഴിച്ചു
ആ
അവിടെന്തായി
ആ ഇല്ലല്ല നിസ്കാരം കഴിഞ്ഞിട്ടുള്ളൂ ഞാവടെങ്ങനെരി കടക്കാണ് ചോർ ചോറ്ന്നാ പോയിട്ടില്ല മ്മ് മ്മ് ചക്ക കൂട്ടാൻ വെച്ചീന് അപ്പൊത്ങ്ങനെ കഴിച്ചീന അപ്പൊ വല്ല്യ വെശ്പ്പില്ല
വെശ് ആ ചക്ക വേവിച്ച് ചൂടോടെ കഴിച്
ആ എന്താ ടേസ്റ്റ് മീൻകറി ഇണ്ടെയ്നു
അതെ ഉം ചക്കയുണ്ട് എടുത്തില്ല മോശ് ത്തം പാഴുത്തു പോവാ എന്നും വേണ്ട ആ എപ്പഴും വേണ്ട ആള് കൊറവാ് ആളില്ലല്ലോ
ആ അതാണേ നമ്മക് ക്കുമാണ്ടി മാത്രം വെച്ച നമുക്ക് കഴിക്കാനും തോന്നൂല്ല എല്ലാരു ആ നല്ല രസാണ് ഉം
മെനക്കേടാ ഒരാള ഒറ്റക്കിരുന്ന് വെത്തി പറിച്ച എടുത്ത് എല്ലാരും മാങ്ങയില്ല തീർന്നു നമ്മടേടുത്തില്ല ഏ തൊ പ്പുറത്തുണ്ട് ആ അതിനി നമ്മളെ മുറ്റത്തോട്ടൊക്കെ വീഴും തീർന്നു
ഉം അവടെങ്ങനാ അടുത്തടുത്ത് വീടുണ്ടോ?
അടുത്തടുത്ത വീടുകൾ വീടുകളെക്കളും കൂടുത കൂടുതലും ആ് വീട്ടുകാരുടെ മരങ്ങള ചക്കയും ചൂട് ചൂ ചൂടില്ല ഈ മരങ്ങളൊക്കെ ഉള്ളത്ുകൊണ്ട് വലിയ ചൂടില്ല പിന്നെ ഇപ്പ ഇപ്പത്തെ കാലാവസ്ഥ അറിയല്ലോ രണ്ട മൂന്ന്ു ദിവസം കൊണ്ട് മഴയ
ഉം ഇപ്പ ഇപ്പഴേ മഴ പെയ്തിട്ടുള്ളൂ പക്ഷേ ഈ മാസം മഴ കുറവ ശരിക്കും ജൂണില് ഇത്രൊന്നും മഴ കിട്ടിയാ പോരാ ഉം
കഴിഞ്ഞ പ്രാവശ്യത്തേക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ കുറവാ
പിന്നെ കഴിഞ്ഞ പ്രാവശ്യം എന്തൊരു മഴയഞ്ഞു അതുകൊണ്ട് ഇപ്രാവശ്യം എല്ലോടത്തും നല്ല ഫ്രൂട്ട്സ് ഐറ്റംസ് ഇഷ്ടം പോലെ ഇഷ്ടം പോലെയണ്ട് ചക്ക ആയാലും മാങ്ങയായാലും പേരക്കയായലും എല്ലാം ഉണ്ടായിക്കണ
റമ്പുട്ടാൻ ഇപ്പോ റംബുട്ടാന്റെ സീസൺ അല്ലേ എവിടാ വീട്ടില്ല മോക്കണ ഭയങ്കര ഇഷ്ടാ ഇന്നലെ പിന്നെ
നോക്കും അങ്ങനെ തന്നെ അയിൽ അങ്ങാടക്ക് പോയ റംബൂട്ടാൻ വേണം
ആ ഇവിടെ അത് രണ്ട് സൈസ് ഉള്ളത്ണ്ട് മറ്റൊന്ന കൊടുക്കാൻ പറ്റത്തില്ലല്ലോ കോഴേ ടൈപ്പ് അത് ഇളക്കാൻ പറ്റത്തില്ല ഇന്നലെ ഇവിടെ ക്കടെ കൂട്ടാര അവരുടെ വ അവരുടെ വീട്ടിലുണ്ടായിരുന്നു ഇപ്പൊ ജോലി ജോലിക്ക് വന്നപ്പം അവിടുന്ന് പറഞ്ഞു വിളിച്ചോണ്ട് വന്നു കൊടുത്തു വിട്ടു ആഹ് ഇന്നലെ അതില മറ്റേ ടൈപ്പാ നമുക്ക് കുരു ഇളക്കി കൊടുക്കാം
ആ അതാണ് കഴിക്കാൻ സുഖമാണ് മറ്റേതായ ശരിക്ക് ഇതാവൂല
അല്ല അതിങ്ങനെ ചുമ്മാ വായിലിട്ട് ഇങ്ങനെ ഉറിഞ്ച് എറിഞ്ഞ് പേടിയാ അതുകൊണ്ട്ിവിടെ ഇക്ക റമ്പൂട്ടന്ന് പറയുമ്പോഴേ വഴക്കാ
കുഞ്ഞിന്റെ അടുത്ത് കാരണം അങ്ങനെ ആയത് കൊണ്ട് പക്ഷെ ഇത് ഇതായത് കൊണ്ട് ഇളക്കി കൊടുക്കാം അങ്ങനെന്നല്ല കൊണ്ടുവന്നു
ഇക്ക ചോറന്ന പോയോ ആഹ ചോറ്ന്നാൻ വരിലില്ലല്ലോ അല്ലേ
ചോ ആയിട്ടില്ല ചോറ് കഴിക്കാൻ വരത്തില്ല ഇനിയിപ്പ നാലര ആവുമ്പോഴത്തേ വരത്തേള്ളൂ.
ആഹ ഇന്ന് എന്താ ചോറ്ക്ക് കറി ചോറുക്കെന്താ ഉണ്ടാക്കി ചോയ്ക്ക.
ചോറിന് തീയലുണ്ട്. പിന്നെ കടലക്കറി ഇണ്ട് രാവിലത്തെ ഇനിക്ക ഇനി കാബേജ് തോരൻ ഉണ്ടാക്കി. മീൻ മേടിച്ചില്ല മീൻ ഇല്ല കുറവാ.
ആ ഇവിടെ ഇവിടെ നാലീസം വരലില്ലേന പക്ഷെ ഇപ്പ രണ്ടു ദിവസയിട്ട് വരലുണ്ട്.
ഉണ്ടല്ലേ പക്ഷെ ഇവിടെ എന്നും വരുന്നുണ്ട് മീൻ കുറവാ നാല് ചാള അഞ്ച് ചാളയക്കെ ല്ല നൂറ് രൂപക്ക് ആറ് ചാള ഒക്കെ കിട്ടുന്നേ ട്രോളിംഗ് അല്ലേ കഴിഞ്ഞുന്നാ കഴിഞ്ഞോന്ന് അറിയില്ല അപ്പ ആ അതുകൊണ്ട് പിന്നെ മേടിച്ചില്ല. ഇന്നലെ മേടിച്ചില്ല ഇന്നും മേടിച്ചില്ല ഇക്കക്ക് പിന്നെ തീയൽ ഉണ്ടെങ്കി അതാ ഇഷ്ടം.
എന്താ തീയല്.
ആ പച്ചക്കറി യെല്ലാം ഇവിടെ എല്ലാം ഒന്നും ഇട്ടില്ല ഉരുളക്കിഴങ്ങും ഉം സവാള ഉരുളക്കിഴങ്ങും അങ്ങനെ പിന്നെ പച്ചക്ക ഒരു ഇതുണ്ടായിരുന്നു ഉ അതെ ഇഷ്ട ഈ ഇത് ഒന്നും വേണ്ട ഒരു ഉരുളക്കിഴങ് സവാളായിട്ട് ചുമ്മാ തേങ്ങ വറുത്തരച്ച് വെച്ച് കൊടുത്താൽ മതി അത് തീയലാ. ആ അത് ഇഷ്ട അങ്ങനെ അതൊക്കെ ഇഷ്ട. പക്ഷെ മോള് കൂട്ടത്തില്ല.
ആഹ്
ഞാനിന്നിട്ട് സ്കൂളിൽ ഇന്ന് കൊടുത്തു വിട്ടു കുട്ടോന്ന് അറിയത്തില്ല.
കൂട്ടില്ലെങ്കി ഇങ്ങട്ടന്നെ കൊണ്ടരോ ആഹ് ആഹ് കോഴിണ്ടോങ്ങക്ക് കോഴി ക്കള അങ്ങെനെന്തങ്കിലുണ്ടോ.
ഇല്ല ഒന്നുല്ല അവിടെ ഒരു ഇത്തിരി വേസ്റ്റ്ക്കെ ഇപ്പറത്ത് തോടുണ്ട് അവിടെ കളയും പിന്നെ അപ്പുറത്തൊക്കെ പട്ടികളൊക്കെ ഉണ്ട് കേട്ടോ ആടുണ്ട്. തോട്ടപ്പുറത്ത് കുറച്ചപ്പുറം ആഹ് ആഹ് അപ്പൊ അങ്ങനെ എന്തെങ്കിലൊക്കെ ആടന് കൊടുക്കുന്നൊക്കെ ആണെങ്കിൽ അവര് എടുത്തുണ്ട് പോകും. പിന്നെ മറ്റേതൊക്കെ. ഫ്രണ്ടിൽ കുറച്ച് അപ്പുറത്തായിട്ടൊ ഒരു തോട് തോടന്ന് പറയാൻ പറ്റത്തില്ല മഴ പെയ്യുമ്പോ മാത്രം വെള്ളം നിറഞ്ഞു പോവും. മഴ തോരുമ്പം തീരും അങ്ങനെയുള്ളൊരു ഇത് അപ്പൊ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മഴ സമയത്ത് അങ്ങോട്ടങ്ങ് എടുത്ത് കളയും. എടുത്ത കളയുമ്പോ അതിലങ്ങ് പൊയ്ക്കോളും തൂക്കുന്ന തൂക്കുന്നതൊക്കെ എങ്ങനെയാ കളയുന്ന ഇലയൊക്കെ ഓണക്ക ആക്കുമ്പം പിന്നെ നമ്മള് കത്തിച്ച് കളയുവല്ലോ.
അതെ നിങ്ങ അവിടെക്കെ പഞ്ചായത്തന്ന് വരില്ലേ വേസ്റ്റ് പ്ലാസ്റ്റിക് എടുക്കാന്
ഒണ്ട് പ്ലാസ്റ്റിക്ക് എടുക്കാൻ വരുന്നുണ്ട് പ്ലാ അത് പ്ലാസ്റ്റിക്കും കുപ്പികളും മാത്രമല്ലേ എടുക്കോള്ളൂ.
മാത്രം ഉം അല്ല ഫുഡ് ഐറ്റംസിന്റെ വേസ്റ്റൊന്നും എടുക്കൂല.
ഫുഡ് ഐറ്റംസ് എടുക്കത്തില്ല പ്ലാസ്റ്റിക് ക് പ്ലാസ്റ്റിക്കിന്റെ കുപ്പികള് പിന്നെ ചെരുപ്പ്
ആഹ് അങ്ങനെന്നെ പടിയിം ഓരോ മാസത്ത ഓരോ വരെ സാധനങ്ങളാ കൊണ്ടുപോക.
ആഹ് അങ്ങനെ അങ്ങനെയൊക്കെ എടുത്തുട്ടുള്ളൂ. വേസ്റ്റൊക്കെ നമ്മള് ഒന്ന് പട്ടിക്ക് പൂച്ചൊക്കെ കൊടുക്കണം അല്ലെങ്കിൽ ഇതുപലെ എവിടെങ്കിലും കൊണ്ട് പോയി കളയണം. അങ്ങനെയൊക്കെ ചെയ്യുന്ന അവിടൊക്കെ എങ്ങനാ.
മക്കളൊക്കെ വന്ന് കഴിച്ചോളൂലും.
കഴിച്ചോളും പിന്നെ പൂച്ചയുണ്ട് അപ്പുറത്തൊക്കെ ആഹ് വരെ അവരൊക്കെ വന്ന് കഴിച്ചോളും
ഉം ഉംവീട്ടില് പോകലില്ലേ വിരുന്ന്
പോയില്ല.
അഹ്, ആഹ്, ഏഹ് കൊറെഅവുട്ന്ന് കൊറെ ച്ച്ന്താവുലേ
ന്നാപ്പത്തഞ് ന്നാ ഇബട്ന്ന് ന്നാപ്പത്തഞ്ച് ന്നാല്പ്പത്തഞ്ചര പോയിന്റും പിന്നെ യവടെന്ന് ആഹ് ന്നാപ്പത്തഞ്ചര പോയിന്റ് ഇറങ്ങിട്ട് പിന്നെ അവിടെന്ന് പിന്നെ ഇരുപത് രൂപ.
യോഹ്
ആഹ് അത്രേം ദൂരണ്ട് പോവാണെങ്കിൽ എങ്ങനെയല്ല ഈ കൊല്ലത്ത് ഞാൻ നിക്കു പുനലൂര് ആഹ് ഞങ്ങൾ താമസിക്കുന്ന കൊല്ലത്ത് പുനല്ലൂര് വീട്. പൂവാണെങ്കിൽ നമ്മളൊരു മൂന്ന് ദിവസത്തേതായിട്ട് വേണെങ്കി പോവാൻ പറ്റും. പറ്റൊള്ളു അതായത് ഇന്ന് പോയാ നാളെ നിന്ന് മറ്റന്ന് അങ്ങനെ അപ്പം മൂന്ന് ദിവസം ക്ലാസ് പോവും.
ഉം പിന്നെ മദ്രസ് സ്കൂളൊക്കെ പോവല്ലേ ഉം വീട്ടിലാരൊക്കെ ഇല്ലേ അവുടെ?
അവടെ ഉമ്മായി ഉണ്ട് ഉമ്മണ്ട് പാപ്പണ്ട് ചേട്ടത്തിണ്ട് ചേട്ടെന് ഹസ്ബെന്റ് രണ്ട് മക്കള് അവരെല്ലാരും ഒരുമിച്ച.
ചേട്ടത്തി അപ്പോ നിങ്ങളെ വീട്ടിലെന്നാവും താമസംലെ ആഹ് ആണ് ആങ്ങളാരില്ലലെ?
ആങ്ങളമാരില്ല ഞങ്ങള് രണ്ടുപേരാ. ചേട്ടത്തിയ ഉം അതെ അവരെല്ലാരും ഒരുമി ച്ച് രണ്ട് മക്കളുണ്ടവര് മുത്താള് പ്ലസ് ടു കഴിഞ്ഞ് ഇളയാള് പത്ത് കഴിഞ്ഞ്
ഏഹ് വ ഇപ്പാക്ക് വെയസയ്ക്ക്‌ണോ?
അഹ് ഉപ്പ ആഹ് ആഹ് ആയിട്ടുണ്ട് വയസായി അങ്ങനെപ്പപ്പ പനിയായിരുന്നു. അറുവത് ഉമ്മാക്ക് അറുവത് കഴിഞ്ഞു. വരും എടക്ക് വരും. ഇപ്പം ഈ എടയ്ക്കൊന്ന് വന്നാരുന്ന് അത് വന്നാലും നി നി നിക്ക്. നിക്കെത്തില്ല അവടെ ആഹ് രാവിലെ വരും രാ ഈ പറഞ്ഞലെ രാ രാവിലെ വെരുമ്പോ ന്ന് വൈകുന്നേരേല് ട്രെയിന്ണ്ട്. അതിനങ്ങ് പോവും അയിന് പോവും ആ എന്നിട്ട് അ അതെന്താ വര അവര വിട്ട് അ വിട്ട് നിയ്ക്കാൻ പറ്റൂല. മറ്റ് മക്ക മക്കൾഅവര് രണ്ടേരുണ്ട്. ആഹ് ഉമ്മ ഉണ്ടെങ്കിലെ ആഹ് പുള്ളാർക്ക് അവർക്ക് രണ്ടുപേർക്കും പറ്റത്തൊള്ളൂ.
തന്ന്ങ്ങാണ്ട് പോവാവുലെ?
അതോണ്ടങ്ങ് പോവും പിന്നെ ഇവടെ വിളിയാ എപ്പഴും. വാ വെരുന്നില്ലിയോ വെരുന്നില്ലെയോ വാന്നും പറഞ്ഞ് വിളിയാ പിന്നെ നമ്മള് ഇവിടെ ഞങ്ങള് മാ
സ് സ്കൂള് പൂട്ട്മ്പോളൊക്കെ പോവ്ണ്ടാവുല്ലേ ഓണത്ത്
അന്നേരം പോവും ഉം അന്നേരം പോയി രണ്ടോ മൂന്നോ സും ഉം പക്ഷെ അന്നേരം ഇവിടെക്ക ഒറ്റക്കാവും. പിന്നെ ജോലിക്ക് പോകുന്നോണ്ട് വൈകിട്ടത്തെ കാര്യോള്ളൂ എന്നാലും അടുപ്പിച്ചൊരു രണ്ട് മൂന്നാല്സം ക്കെ ആവുമ്പോത്തന്നെ അതും ഒര് ബുദ്ധിമുട്ടല്ലെ പിന്നെ ന്നമ്മള് വെരുമ്പോത്തിനും വീട് ആകെ കൊളാവാവും. അഹ് ആഹ് അതു അടുക്കളേലോട്ട് അതെ അ ആ അവിടേം വാരീട്ട് ഇവിടേം വാരീട്ട് അടുക്കളേലും പാത്രമാക്കിയിട്ട്
ഡ്രെസ്സും പാത്രൊക്കെ പൊർക്കിയണ് കൊയങ്ങും.
ആദ്യോക്കെ ഞാന് ഇതിന് നുമ്പൊക്കെ ആണെങ്കി ന്നാഎട്ട് ന്നാലൂസം അഞ്ചൂസം ഒക്കെ പോയി നിന്നിട്ടു പിന്നെ പിന്നെ ലാസ്റ്റ് നിറു ത്തി ഈഒരാ
ഞാനും അങ്ങനെന്നെണ് അതിലാറെല്ലെ അമ്മള് നിക്ക്‌ണോട്ത്ത് നിക്കാ തോന്നും.
അതെ അതാവുമ്പോ ന്നമ്മക്ക് അന്നേരം ചെയ്താ
അതെ ആഹ് ഇത് ഇങ്ങട്ട് രണ്ട്, മൂന്നിസം പിന്നെ പണിയെന്നെ.
പ്പോ അതെ അത് വേണ്ട് ആണ്ട് ഇപ്പ അഥവാ പോണംന്നുണ്ടെങ്കില് വെള്ളിയാഴ്ച വൈകുന്നേരം മോളു സ് കൂളീന്നൊക്കെ വന്ന് കഴിഞ്ഞിട്ട് വൈക്ന്നേരം പോം
അപ്പൊ ശനി മദ്റസ ഇല്ല്യാ
ശനി മദ്രസില് ചിലപ്പോം വിടത്തില്ല അന്നേരം ഒരു ദിവസം ക്ലാസ്സ് പോവും ഉംഹ് അന്നിട്ട് ഞായറാഴ്ച ഇങ്ങ് പോരും ഞായറാഴ്ച രാ വിലെ ഇങ്ങു പോരും ആഹ് ഞായാറാഴ്ച്ച രാവിലെ ഇങ്ങക്ക് ഞായറാഴ്ച പിന്നെ വൈ ഇവർക്ക് മദ്രസ് സ വൈകുന്നേരവാ നാലരയ്ക്കാ ഓ ശേ ഞായറാഴ്ച വന്നിട്ട് വിടാ വ്യാഴോം വെള്ളീം പിന്നെ ഇല്ലല്ലോ
ആഹ് ഏയ് വ്യാഴോം വെള്ളീം അവിടെ ലീവാ
ആ നമ്മ് നമ്മുക്ക് ഇവിടെ ലീവാ വൈകുന്നേരത്ത് ആയോണ്ട് രാവിലെ ഉള്ളോർക്ക് മാത്രം വ്യാഴാഴ്ച ചുണ്ട് വെള്ളിയാഴ്ച ലീവാ ഇല്ല
ഏഹ്
ആഹ് ഇവർക്ക് വൈകുന്നേരത്തായതുകൊണ്ട് വ്യാഴാഴ്ച ഇവർക്ക് ലീവാ വ്യാഴവും വെള്ളീം ലീവാ പിന്നെ ശനിയാഴ് ച്ച പോണം ഞായറാഴ്ച ഇവർക്ക് ലീവ ഇവർക്ക് ലീവ്ന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ തയ്ക്കാവാ മേളിലേ
ആഹ്
അപ്പൊ ഞായറാഴ്ചോസം വല്യ പള്ളീലേ ഒള്ളൂ അവിടെയാ ഈ തയ് ക്കാവിലില്ല വല്യ പള്ളീല് ശാവിലെ ഏഴ് മണിക്കാ അന്നേരം ഇവിടെ വരുന്ന നമ്മളടുത്ത് കൊച്ചു പിള്ളാര ഇവരെ എൽ യു കെ ജി ലല്ലേ ഇവളെ ഇപ്പഴാ ചേർത്താൻ പോണേ അന്നേരം പറ ട്ടുണ്ട് ഇവരെ ഒന്നും വിടണ്ടാന്ന് കാരണം പിറ്റേന്നാല് ഇങ്ങോട്ട് വരുമ്പോ ഇത് തന്നേല്ലേ ഇവിടെ പഠിപ്പിക്കുന്നേ
ആഹ് അതെ
അതോണ്ട് ഞായറാഴ്ച രാവിലെ ഇവരെ വിടണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് വല്ല്യ പിള്ളേര് പോ രണ്ടിലും മൂന്നിലും ഒക്കെ ഉള്ളെ
ആഹ് ഞങ്ങളവ്ടെഎന്നും ഇങ്ങനെ എൽ ക്കെ ജി അർഞ്ഞ്കാണ്ടൊന്നും ഇല്ല
ആഹ് ഒന്നാം ക്ലാസ്സിലാ നേരെ ആഹ് പണ്ട് നമ്മള് പറയത്തില്ലെ ആര ക്ലാസ്സിലാന്ന് പറയത്തില്ലേ
ആഹ് ശരിയാണ് ഇപ്പ അഅ്ല്ലല്ലോ ഇവടെയൊന്നും ഞങ്ങള അയ്ലൊക്കെ ഇപ്പഴും ഉണ്ട്ല്ലേ
ആഹ് ഉണ്ട് ഉണ്ട് യു കെ ജി ഇപ്പൊ പറയുന്ന യു കെ ജി നമ്മള് കൊണ്ട് ചേർത്തപ്പ അര ക്ലാസാന്ന് ഞാൻ പറഞെന്നാ യു കെ ജിലാന്ന്
ആഹ്
ഇക്കൊല്ലം സ്കൂളിൽ ചേർക്കുന്ന കണക്ക് എൽ കെ ജി യു കെ ജി
ആഹ് ഇന്നാ ശരീട്ടോ ഞാൻ വിളിക്കാം പിന്നെ വിളിക്കാം
ആഹ് ശരിടാ ഓക്കെ വിളിച്ചാതി ശരി